കേക്ക് ആ കേൾക്ക്ന്നോണ്ട്
എന്തായാ എന്തൊക്കെയ എന്തൊക്കെയൊണ്ട് വിശേഷം
ആ നല്ലാ വിശേഷം തന്നെ മ മ ആ ചായ കുടിക്കാൻ തുടങ്ങിയില്ല മക്കള് വെരട്ടെ മക്കളെ നാലാരൊക്കെ ആമ്പോ വരുള്ളൂ
മക്കളു വരാ ക്കാനായോ
ആല്ത് ചെറുത്തെ വന്ന് ഏ ഓന് ചായൊക്കെ കൊടുത്തു ചെറിയ മോൻ വന്ന് പറയും ഓന് ചായൊക്കെ കൊടുത്തു
ചെറുതെ എന്താ യു കെ ജിയോ ഏ കേജി ആ
ആ അതു കഴിഞ്ഞ് വന്നു ഓന് മിച്ചറിന്റെ ആളാ മിച്ചറു കൊടുത്തു ഓന് ഓന് മിച് മി ച്ചറിന്റെ ആളെ മിച്ചറ് കിട്ടിയാൽ മതി
ആ ബേക്കറിയല്ലേ ഏ ആ ആ
മറ്റോല് ഒരാളെ ഒമ്പയിലാണ് ഒരാളെ നാലിലാണ് ഇപ്പ വരും മഴ താടാ
ആ മഴ ആങ്ങന പെയ്യന്റെനു ഇവർക്കു സ്കൂളൊക്കെ വിടുന്ന സമയമാണ് ചിലരൊന്നും മയയില്ലാത്തോണ്ട് കൊടയൊന്നും കൊണ്ടപോവാതെ പോയി കാണും ഇന്നിപ്പം മാ സ്കൂളു വിടുമ്പയാണ് നല്ല മഴയാണ് ഇപ്പം ഞാൻ എന്റെ മൊകളും കൊടെ ടുത്ത് പോകാനന്നെ പറ കരു മായയില്ലെങ്കിലും കൊടെടുത്തെ പോയിക്കോന്നാ പറയലെ വിബോ എന്താ പറയാൻ പറ്റുവോ മഴേന്റെ കാര്യം വിശ്വസിക്ക
ആ ഇപ്പത്തെ മായേന്റെ കാര്യം ഒന്നും വിശ്വസിക്കാൻ പറ്റ്
ആ രാവിലെ മഴേണ്ടെങ്കി കൊറ ച്ച് കഴിഞ്ഞാൽ നല്ല വെയി
ഉം ഉം ഇന്നിവിടെ രാവിലൊക്കെ നല്ല വെയിലേനി ഉച്ഛന്റെ ശേഷണ്ട് മഴ ഉച്ചന്റെ ശേഷന്ന പറിയാനല്ല ഇപ്പ ഇങ്ങനെ എന്റെ മക്കളും ഫോ കൊട കൊണ്ടുപോയിട്ടില്ല ഹലോ ഹലോ
സമയായി ഇന്നെന്തെക്കെയാ
അവിടെ റേഞ്ചിന്റിഷ്യു ഉണ്ടോ
ഇവിടെ അങ്ങനെ ഉണ്ടാവരില്ലാ കേൾക്കണില്ല
അത് നേര നേരത്തെ ഒരു ബുദ്ധിമുട്ട് ഇപ്പം കൊഴപ്പില്ല
ആ ആ ആ പിന്നെ എന്തൊക്കെയാ
മ്
എത്താ ചോറിന് സ്പെഷ്യലെന്തെങ്കിലും
ആ ഇന്ന് സ്പെഷ്യൽ ഇപ്പം ചെമ്മീനാണ് റോസ്റ്റഡ് ആക്കി വെച്ച്
ആ
മ് ആഹർക്ക് എന്തെങ്ങനെ മിസ്സിംഗ് ആണ് എടുക്കല് ആ ഇപ്പം കിട്ടി
ആ ആ എ എന്താന്ന് ഉച്ചക്ക് സ്പെഷ് വേറെ എന്തെങ്കിലും ഉണ്ടോ
ചെമ്മീൻ റോസ്റ്റ് ഇന്നിപ്പം അതുണ്ടാക്കി മ് എന്താ അവിടെ സ്പെശി ഇൽ
ഇവിടെന് സ്പെഷ്യൽ ഒന്നൂല്ല സാധാരണ പച്ചക്കറി കറി കറിയും മുരിങ്ങ ഇണ്ട് അതൊക്കെ അന്ന്
സാധാരണ വാങ്ങനുണ്ടാവലൊന്നില്ല സാധാരണ കോഴിമുട്ട സോയാബീൻ മക്കക്ക് ഇഷ്ടുള്ളത് എന്താണോ അത് ഇങ്ങനെ ഇണ്ടാക്കും
ആ സോയാബീൻന്റെ മക്കള എല്ലാരൂംടെ എല്ലായിടത്തും അങ്ങനെ തന്നെയാണ് സോയാബീൻ ആയ മതി
ഗ്രൂപ്പിലൊക്കെ സോയാബീന് കോഴിമു മറ്റ ഉർളൻകെയങ്ങ് ഇത
ആ ആ ആ
എല്ലാ കുട്ടികളെയും പാത്രം
ആ ആ
അത് ഉണ്ടാക്കാൻ നമ്മക്കൊന്നും തന്നെ റിസ്കും ഇല്ല വേം ഇണ്ടാക്കി കൊടു
ആ സോയാബീന് അതാണ് നല്ലതുവാണ് സോയാബീൻ നല്ല സ സാധനാണല്ലേ
നല്ലതാണ് എന്റെ മക്കളക്കെ തടിള്ള സൈസ് ഒലക്കേ ഒക്കങ്ങട്ട് തടി പ്രോട്ടീനല്ലേ തടി കൂടയാണ് ഉം ഹലോ
ആ പിന്നെ അല്ല തടിണ്ട്
എന്തോ എടക്ക്ങ്ങനെ കിട്ടാതാവൂല്ലേ ആ എടു ക്ക് കിട്ടാതാവണ്ടല്ലോ
ആ അത് കേൾക്കല് കൊമ്മിയാണല്ലോ
ആ അതാണ് ഉം പിന്നെ മക്കളൊക്കെ എത്രേലാ
മക്കള് വെല്ലിമോള് നാലില്ലാണ് ചേ രണ്ട് ചെറിയ മക്കളാണ്
ആ ആ ആ ആ ആ മോളൊക്കെ ആടെ അടുത്തായിക്കും സ്കൂളക്കെ ല്ലേ
കൃഷിയൊക്കെ ചെയ്യോ
ഓ കൃഷി അറിയാലൊന്നുല്ല കൊറച്ചൊക്കെ ഇങ്ങനെ